ത് മിറ്റ് കലക്കി എത്ര ക്ട്ടും
അത് കമ്പനിന്റെ വര്ണേനൻസരിച്ചാണ് ആവറേജ് ഒര് നൂറുപ്യക്കെ കിട്ടും ഒര് മിക്സ് സി നേരാക്ക്യാല് പിന്നെ വല്ല്യാ കംപ്ലയ്ന്റ്
ല്ലേ ഇജ് എന്തെങ്കിലും സാന അയ്മെക്ക് അധികം സർവീസ് ചാർജ് വേറിം സാൻത്തിന്റെ പൈസ വേറിം
ആഹ് ആഹ്
സാൻത്തിന്റെ പൈസ അതേമാര്യാ വാങ്ങാ അപ് അതേമാരി തന്നെ ആഹ്
അല്ലല്ല അല്ല അല്ല അത് ഞമ്മക്ക് ഹോൾസൈലായിട്ട് കിട്ടും കസ്റ്റമർക്ക് വേറെ റെയ്റ്റ് നമ്മക്ക് സാനം ഞമ്മക്ക് ഹോൾസെയ്ലായ്ട്ട് കിട്ടും ഞമ്മള് റീട്ടെയ്ലായ്ട്ട് കൊട്ക്കും
അപ്പൊ ഇജ്ത്ങ്ങെനെ കൊറേ കൊട്ന്നെക്കെകാരം ഈ സാനങ്ങള് ഇജ് ഹോൾസൈലായിട്ട് കൊർച്ച് അധികം കൊട്ന്നെക്കോ കടീല്
ആഹ് ഹോൾസെയ്ലായ്റ്റ് ആഹ് അത്യാവശ്യല്ലെ സാനങ്ങള് കൊട്ന്നെക്കും പോണ സാനങ്ങളും നമുക്ക് ഡെയ്ലി യൂസേജ് വെര്ണ സാധനങ്ങളും കൊട്ന്നെക്കും
ആഹ് ആഹ് അങ്ങെനെ ആഹ്
അപ്പൊ അയ്മെന്നൊരു ലാഭം അയ്മെന്നൊരു ലാഭം കിട്ടും ഞമ്മക്ക് റിപ്പെയെറെയ്യ്ണേയ്നേ തും കിട്ടും പിന്നെ ഒന്ന് ഹോൾഡെയ്യാട്ടോ കട്ട്യ്യണ്ടാ
ഉം ഉം
ഹലോ
ഹലോ
പ്പൊ അങ്ങനെക്കെ
ഹലോ ആഹ് അല്ലാതീ പണീമ്മെ ഗൾഫ്ക്കൊക്കെ പോയാല് അവ്ടെ കിട്ടൂലേ ഈ പണി
ഗൾഫ്ക്ക് നല്ല ത്ണ്ട് പിന്നെ സ്റ്റ് രണ്ട് വട്ടായ്ട്ട് നല്ലൊര ഓപ്പർച്യൂൺറ്റി വന്ന് പോയതാ ഇൻക്ക് പൊതുവേ പോകാൻ ഇൻട്രെസ്റ്റ്ല്ല
ഇല്ലേ
ഉം
ഉം ഏഹ് അതൊന്നും കൂടി ശമ്പളം അത് പോവു മ്പോ തന്നെ അല്ലേ ശീലാകല്
അന്നെ നമ്മക്കിപ്പോ എന്താ ച്ചാല് ഇവിടെപ്പ പണി ഇല്ല തുണ്ടാണ് ഇനി വേറെ പണിയൊന്നും ഇല്ലാ ന്നുണ്ടെങ്കിൽ പിന്നെ പോവേണ്ട സിറ്റുവേഷനാണെങ്കി പിന്നെ പോണ്ടി വരും
ഉം അയ്‌ എത്ര പ്പി ഒപ്പിച്ചാ ദീമന്ന്
അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും ഒരു ഇരുപത് ഇരുപത്തിഞ്ച് റുപ്യ ലെവലൊക്കെ ആവറേജൊക്കെ
ആഹ് ആഹ് ഇതിന്റെ കോഴ് സിപ്പ രണ്ട് അല്ലല്ലേ ഐ ടി ഐ അല്ലേ പഠിച്ചത് പെരിന്തൽമണ്ണ
ഒരു കൊല്ലം
ഒരു കൊല്ല ഈ ഒരു കൊല്ലത്തില് ഇതില് എങ്ങനെ പഠിപ്പിച്ചാ ഓരോ സാധനത്തിന്റേം പഠിപ്പിച്ചോല് ഓരോ സാധനത്തിന്റെസിസ്
ഏഹ് അതൊന്നും സാധനത്തിന്റെന്നും പഠിപ്പിച്ചൂ ല്ല ആ അതെന്നെ പഠിപ്പിച്ചേ രും ബേസിക് ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചേ രും ഐ സി തി ഇന്നതാണ് റെസിസ്റ്റർ ഇന്നതാണ് അതിങ്ങനെയൊക്കെയാണ് ചെക്ക് യ്യാ പിന്നെ സാധനം ഇങ്ങനെ ഉണ്ടാക്കാ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യാ ന്നില്ലേ ആഹ് സംഭവങ്ങൾ പഠിപ്പി
മ്മ് അപ്പൊ പിന്നെ ഞമ്മളെങ്ങനെ ആഹ് സംഭവം വെച്ചിട്ടൊരു സാനം നേരാക്കാ
ആഹ് അത് വെച്ചിട്ട് നമ്മുക്ക് ആഹ് ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് ഇങ്ങനെണ് അയ് ഇന്ന സാനാണ് ആഹ് ഇന്ന സാനം ഇങ്ങനെ ചെക്ക് ചെയ്യാ അത് കംപ്ലയിന്റ് വന്നാ ഇങ്ങനെണ് കാണിക്കാ അയ് ന്റെ സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് നമുക്ക് പഠിപ്പിച്ചേ രും അപ്പൊ പിന്നെ നമ്മള് അത് ച്ചിട്ട് പിന്നെ ബാക്കി ബാക്കി സംഭവങ്ങൾ പിന്നെ ഓരോ സാധനങ്ങൾ ഇപ്പോ ടി വിയാണെങ്കിലും ടി വിന്റെ ഓരോ സെക്ഷൻ വെച്ചിട്ട് നമുക്ക് പഠിപ്പി ച്ചേ രും
ഇപ്പ ടിവിയില് സൗണ്ട് ഇല്ലാന്നുണ്ടങ്കി അതിന്റെ ഓഡിയോ സെക്ഷനാണ് നോക്കേണ്ടത് അതില് ഐ സി ഉണ്ടാകും ഐ ഇതിലെ കറണ്ട് ഇങ്ങനെയാണ് വരാന്ന് ർ ഞ്ഞിട്ട് അങ്ങനെ ബേസികായിട്ടുള്ള സംഭവങ്ങൾ മാത്രെ അവിടുന്ന് പഠിപ്പിച്ചേ രുള്ളൂ
ഈ ഒരു കൊല്ലത്തില് ആറു മാസം
ആ ഒരു കൊല്ലത്തില് ആ അയ് ല് ആ ഈ ഒരു കൊല്ലം കൊണ്ട് അവിടെ സ്മാർട്ട് ഫോൺ മൊബൈൽ ഫോണിന്റെ ടെക്നോളജി അതേമാരി പിന്നെ ഞാൻ കപ്പ് ക്കിങ്ങ് സി സി ടി വി അതൊക്കെ പഠിച്ചുഈ ഒരു കൊല്ലം കൊണ്ട് അവിടെ
ആഹ് ആ ആഹ്
അയിക്കേക്കുവാണെങ്കിലും നമുക്ക് തിരിയാ ഏത് ത് വാ ണെ ലും മക്ക് പിന്നെ വർക്ക് കിയ്യാ
ആഹ് ഏ ഹ് മൊബൈൽ ന്റെ ന്നും പെട്ടെന്ന് അങ്ങനെ പഠി ടി യൂലാറീ ണത് നേരാ
അത് ബേസിക് ഉണ്ട് ന്നുണ്ടെങ്കി പഠി യും അയ് മക്ക് ഇൻഡ്രസ്റ്റ് വാണം അല്ലാതെ ത് ഏതാണേലുംപഠിച്ചിട്ട് കാര്യല്ല്യ അപ്പ ഞാന് പഠിച്ച കോഴ്സ് ന്നെ ഞാനീ പഠിച്ച കോഴ്സ് ന്നെ ഞങ്ങളതില് മുപ്പതോ മുപ്പതോ നാല്പ്പതോ ആളില് രണ്ട് ബേച്ച് ഇണ്ടായിരുന്നു ഒരു പത്ത് അറുപത് എഴുപത് ആൾക്കാരോളം ഇണ്ടായിര് ന്നു
ആഹ് അയ് ലി പ്പൊ ആ മേഖലേൽ ജോലീ യ്യ് ണത് ആരാ എത്ര ആളാ
ആൾക്കാർ മാത്രേ ഉള്ളൂ ഒരു ഒരു അഞ്ചോ ആറോ അല്ലേ ഏറി പോയ ഒരു പത്താളു മാക്സിമം
ആ ഫീൽഡിൽ വർക്കീ യ്യ് ണ ആൾക്കാരിപ്പോ
ഫീൽഡില് വർക്കീ യ്യണ ആൾക്കാരാ ബാക്കിയൊക്കെ പിന്നെ റബ്ബർ വെട്ടാനും റബ്ബർ വെട്ടാനും വെൽഡിങ്ങിനും തോട്ടം കൊത്താനും ഒക്കെ പോണ ആൾ
ആ എന്താ ഇനി പടിയായിട്ടാണോ അതോ അയിമക്ക് അല്ലേ
ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒന്നുംഇതിനൊന്നും കിട്ടൂല്ല അത് എതാണെങ്കിലും അങ്ങനെന്നെയാണ് പഠിച്ചാ നമുക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പോ അവിടുന്ന് പടിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഇപ്പ അവിടെന്ന് പഠിച്ചിറങ്ങണ നമുക്ക്‌ ഒരു ടി വി നോരെക്കാനറിയില്ല
ആഹ്
അപ്പൊ ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് ഡ്രൈവിംങ് പഠിച്ചു വന്നാല് അറിയില്ലല്ലോ
ആഹ് ആഹ് അതാണ്
അത് പിന്നെ നമ്മള് പിന്നെ ഓട്ടി ലവലാക്കണ്ടേ അതേമാതിരി അവിടുന്ന് നമ്മള് ബേസിക്കായിട്ടാണ് പുറത്തിറങ്ങുന്നത്ത് ആ ബേസിക് വച്ചിട്ട് പിന്നെ നമ്മളത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കണം
ആഹ്
എന്നാലേ ഇപ്പ ഇത് നടക്കുള്ളൂ ഞാനത് കഴിഞ്ഞിട്ട്ച്ച് ഫസ്റ്റ് സാംസംഗിന്റെ സർവീസ് സെന്റിലാണ് അവിടുന്ന് ക്യാമ്പസ്ന്ന് ഇന്റർവ്യ കഴിഞ്ഞാണ്ട് കിട്ടിയത്
ആഹ്
അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പെര് ഇബടെ പെരുന്തമണ്ണ ഒരു കടിയില് കയറി
ആഹ്
അത് കഴിഞ് നമ്മളെ നാട്ടിൽ ഇവിടന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു കടിയിൽ കയറി പിന്നെ ഇവിടെ ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു കടെ കയറി അവിടൊക്കെ ഒരു കൊല്ലം ഒന്നര കൊല്ലൊക്കെ നിന്നിട്ട് പണിയും പഠിച്ചു അവിടെറെ ആൾക്കാരുണ്ടാവുമ്പ പണിയറിയ ആൾകാരുണ്ടാവും നമ്മള് ഓരെ. സധനം തരുമ്പോ നമ്മള് ഒരോട് സംശയം ചോദിച്ച് അല്ലെങ്കിൽ ഓര് പറഞ്ഞ് തന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചേ ചെയ്യാം
ആഹ് അയ്
പിന്നെ നമുക്കൊരു സ് ആള് സാധനം കൊടുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആയി കഴിഞ്ഞാലുള്ളൂ പിന്നെ നമുക്ക് കട ഇടാൻ പറ്റുള്ളൂ
ആഹ്
കടയിട്ട് കഴിഞ്ഞാൽ പിന്ന അയിമ്മെ ഒരുപാട് ഉത്തരവാദിത്തം ഇണ്ട് ഒര് ആള്ക്കാര് ഒരു സാധനം കൊടുന് കഴിഞ്ഞാല് കംപ്യിന്റ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കംപ്ലയിന്റ് തിരിച്ചറിഞ്ഞാലേ നമക്ക് റെഡിയാക്കി കൊടുക്കാൻ കഴി
കജ്‌ജണം ആ പിന്ന അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞമ്മക്കാണ് ഞമ്മള് കട ഇടുമ്പോ
ആ ഞമ്മളാണ് ആ ഒരു സാധനം റെഡി ആക്കി ഇവടന്ന് കൊണ്ടോയി കഴിഞ്ഞാ പിന്നെ എന്ത് കംപ്ളയിന്റ ഇണ്ടേലു ഞമ്മളെ എര്ത്ത്ക്കാ വരാ ഇഞ്ഞ് അവിടെ സാദനം ഇപ്പൊ പെരേ പെരേല് തന്നെ പെരേൽ തന്നെ ഒരു ഇൻവേർട്ടർ വെച്ച് കഴിഞ്ഞാല് ഇൻവേർട്ടർ വര്‍ക്ക് ചെയ്യണില്ല അല്ല ഈ പെരേല് കരണ്ടില്ലാന്ന് വിളിച്ച് ഞാന് നിങ്ങള് ഇൻവേർട്ടറ് വെച്ചിട്ടാണ് ഇവിടെ കറണ്ട്ല്ലാത്തേന്ന്
ആഹ്
ആഹ് അപ്പൊ ഇന്നാള് ഇതേമാതിരി ഒരു പെരീൽ ഇൻവേർട്ടർ വെച്ചിട്ട് കറണ്ട് ഇല്ലാന്നാണ് വിളിച്ച് അപ്പൊ എന്താ അവിടെ ലൈനുമന്നില്ലേ ഇത് കണക്ഷൻ പോയിരിക്കാ സർവീസ് വയറ് ലൂസ് ആയിക്കാ
ആഹ് ആഹ് ആഹ്
എന്നിട്ട അതിനും അപ്പെ അയിനും വിളിച്ച് ഞമ്മളെ പിന്നെ ഞമ്മളെ ഉത്തരവാദിത്തത്തിലായി
ആഹ് അതാണ്
അങ്ങനെക്കെയാണ് ആൾക്കാരോട് ഞമ്മള് പറഞ്ഞാണ്ട് ആൾക്കാരെ പറഞ്ഞ് ലെവലാക്കി നിർത്താൻ വെക്ക
ആഹ്
പഴയ ആൾക്കാരും പഴയ സ്വഭാവം ഉള്ള ആൾക്കാരാ
ഉം ഉം പലേ ആൾക്കാരും പലേ സ്വഭാവക്കാരാണ് ഇല്ലെ
ഉം ഉം ചെല ആള്ക്കാര് നമ്മള് പറഞ്ഞത് പറ്റിയില്ലേ ചെലപ്പോ അതുമിതൊക്കെ പറയും ചെല ആൾക്കാരൊന്നും പറയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഒരുവട്ടം നേരാക്കി പെട്ടെന്ന് റിപ്പീറ്റ് കംപ്ലയിന്റ് വന്നുകഴിഞ്ഞാല് ആൾക്കാർടെ സ്വഭാവം മാറും
ഉം ഉം ബാങ്ക് പെട്ടെന്ന് കംപ്ലൈന്റ് ആയാല് അല്ലേ ഇത്രയും പൈസാണ് നേരാക്കിയതല്ലേ എന്നല്ലേ പിന്നെ പറയാ
അവ
ഏഹ്
ദ്ക്കെ തരണംചെയ്തിങ്ങനെ പോയെ അതൊക്കെ തരണം ചെയ്തിങ്ങനെ പോവേന്ന പാടുള്ളൂ പിന്നെ എന്താ സൗകര്യം ന്ന് അറിയ്യോ
ആഹ്
അടിമപ്പണി എടുക്കണ്ട അടിമപ്പണി എടുക്കണ്ടാ നമ്മളെ സ്വന്തം പരിപാടിയാണ് നമുക്ക് ആരോടും വചനം പറയേണ്ട ഞമ്മക്ക് ഇന്ന് തുറക്കണ്ടാന്ന് തോണിയാ തുറക്കണ്ട അടക്കണ്ടാന്ന് തോണിയാ അല്ല ആ നേരത്തെ അടച്ചു പോകണംന്ന് തോണിയാ അടച്ചുപോവാ
ഉം അപ്പൊ ഒരു പണിക്കാരനെ വെക്കണം എന്നില്ല ഒരാ അല്ല ഒരു ഹെല്പറെ വെക്കണംന്നൊന്നുല്ല ആവശ്യം അവിടില്ല
എവിടെ വന്നാല് ഏകദേശം ഞാനൊരാ നേരം വെളെത്ത് വൈന്നേരം വരെ ഇവിടെ നിന്ന് ഇങ്ങനെ പണിയെടുക്കല്ലേ
ആഹ് ല്ലെ അയിന്ല് വർക്കൊന്നും വരുന്നില്ല ഹെൽപ്പർക്കില്ലതൊന്നും അനിക്ക് മാത്രല്ലേ വർക്ക്ന്നൊള്ളൂ ഹലോ ഹലോ ഹലോ
ഒരേപോലെ വരൂല പണി എന്നും ഒരേപോലെ പണി വരൂല
ആഹ് അതാണ് എന്നും ഒരേമാതിരി പണി ഉണ്ടാവൂലല്ലോ അപ്പൊ ഒരാളെ നിർത്തിയാ വെറുതെ ആവൂലേ
ആഹ് ഒരീ സം ങ്കിൽ നമുക്ക് ന്താ തീർന്നിട്ടില്ലേ ബാക്കി നാളെ എടുത്താ മതി നാളെ ചെലപ്പോ ഇന്ന് വന്ന അത്രോം വന്നോളണന്നില്ല
ആഹ് ആഹ് ശരിയാണ്
അങ്ങനൊക്കേണ്ട് ഞമ്മക്ക് അടിമപ്പണി എടുക്ക ക്കേണ്ട പിന്നെ കിട്ടണ കിട്ടണ ലാഭം ഞമ്മക്ക് എടുക്കാം പിന്നിപ്പോ എത്ര കുട്ടിയാണെങ്കെലും നമ്മുക്ക് എടുക്കാ പിന്നെ ഒരു കൊല്ലത്തില് അതേമാതിരി ആർക്കും കൊടുക്കുണ്ടാവും കൊല്ലത്തിൽ ഇതേമാതിരി സ്ക്രാഫ്റ്റ് ഉണ്ടാവും പഴയ സാധനങ്ങ ൾ ഈ മിക്സിന്റെ മോട്ടറും വൈൻിംഗും ആരമയത്ര അങ്ങനത്തെക്കെ സാധനം മാറ്റിയൽ വിക്കാന്ണ്ടാവും.
ആഹ്
അതൊരു കൊല്ലത്തിൽ നമുക്ക് അറിയാതെ ഒരു പത്തു പതിനായിരംഉർപ്പ കിട്ടിപ്പോരും.
അങ്ങനെ കിട്ടൊ?
ഉം അപ്പൊ അധികം ഞാൻ നോമ്പ് അടുപ്പിച്ച് പെരുന്നാൾ അടുപ്പിച്ചിട്ട് കൊടുക്കലാണ് അപ്പൊ പെരുന്നാൾ ക്ക് പിന്നെ ആഹ് പൈസയ്ത്ത് പിന്നെ ഒര് ആവശ്യംഇല്ല.
ആഹ്
പെരുന്നാൾക്ക് ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാനും അയിനൊന്നും വേറെ കായി തരയണ്ടാ.
ആഹ് എന്തൊക്കെയ്ന്ന് വരെയാ ഇണ്ടാക്കാ.
അയ്ന് ഈ മോട്ടറിന്റെ ഉള്ളിലത്തെ വൈഡിങ് മാറ്റിയത്ണ്ടാവും പിന്നെഈ മിക്സിന്റെ ന്റെ ചാറും ചെമ്പിന്നെ ഉഷ്.
ആഹ് ഈ മാറ്റി ഒഴിവാക്ക്ണ സാനങ്ങളൊക്കെ?
ത്ണ്ടാവും. ആഹ് മാറ്റൊഴിവാക്കുന്ന സാധങ്ങള് ഒക്കെ ഉണ്ടാവും. അതല്ലാരോന്നും കൊണ്ടോവൂല്ല ചെല ആൾക്കാര്. ചെമ്പുപാൻപിങ് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ പിന്ന നമ്മള് വാങ്ങുമ്പോ പയത് അടെ കൊടുത്തിട്ട് വേണം വാങ്ങാ.
ആഹ് അപ്പൊ ഈ പാക്കി ആൾക്കാര് മാറ്റിയ സാധനം ആൾക്കാര് കൊണ്ടാവൂല.
എല്ലാരോന്നും കൊണ്ടോവൂല്ല ചെല ആൾക്കാര് കൊണ്ടവും.
ആഹ് ഏഹ് അയി ല് ഇരുമ്പോ പ്ലാസ്റ്റിക്കാ ഉണ്ടാക.
ആണി അടിച്ച് താക്കേണ്ടി വരോ കൊറച്ച്